എവിടെയാണ്
ദാ വീട്ടിൽ
ആഹ് ആഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു.
ഉം എന്തിര്ന്ന് ചായയെക്കെ കുടിചോ പരിപാടിയൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ചായ കുടിക്കണം അവിടെ ചായ കുടിച്ചോ
ഇവിടെ ചായ കുടിച്ചില്ല.
ഉം ഓക്കെ പിന്നെ പിന്നെ കുഞ്ഞേച്ചി ഞാനിങ്ങനെ അലോയിക്കുവായിരുന്നു ആഹ് ഹാ പറഞ്ഞോ
ആഹ് എനിക്ക് ഇവിടെ വീടിന്റെ അടുതൊരു ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പൊ ഇപ്പ അതിന് പോകൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു.
ഓക്കെ ഓക്കെ ആഹാ അടുത്ത് തന്നെയ പിന്നെ ഉത്സവം ഞങ്ങളുടെ നാട്ടില് ഭയങ്കര കെമാണ് ഒരെണ്ണം ഒന്നുവല്ല ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഉത്സവങ്ങളാണ്
ആണല്ലേ
ഉം അവിടെ എന്താ എന്താ സ്പെഷ്യൽ അല്ല എങ്ങനത്തെ ഉത്സവമാണ്
അല്ല ഇങ്ങനത്തെയല്ല എന്റെ ചെറിയൊരു അമ്പലം അതിന്റെ ഈ പുനപ്രതിഷ്ഠ ഒക്കൊയിട്ട് വരുന്നതാ
ഓക്കെ ഓക്കേ
വലുതായിട്ടൊന്നുല്ല രണ്ടു ദിവസത്തെ ഒരു ഉത്സവമള്ളൂ ആദ്യത്തെ ദിവസം പൂജേ കാര്യങ്ങളൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ദിവസം ചെറിയൊരു പാട്ടും പ്രാദേശിക പരിപാടികളൊക്കെ ആയിട്ട്
ഹ ഹാ ഹാ
നല്ലതാ
ആഹ് അതെയതെ ആഹ് പക്ഷെ ഞങ്ങളടെ നാട്ടില് ഉത്സവങ്ങളെന്ന് പറഞ്ഞാ ഭയങ്കര കെമമാണ്. ആഹ് പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും ഇങ്ങനെ
ആഹാ
തെരൊക്കെ ഇങ്ങനെ വലിചോണ്ട് പോയിട്ട് ആഹ് കൊറേ ആൾക്കാരുടെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ആ ഉത്സവത്തിന്റെ ലാസ്റ്റ് ആ ദിവസം കാണുക അപ്പം കൊറേ പൈസ മുടക്കിയിട്ട് ലക്ഷങ്ങൾ മുടക്കി ക്കിട്ട് ഓരോ കരക്കാരും ചേർന്നിട്ട് ഇങ്ങനെ ദേവീക്ക്‌ ഇങ്ങനെ ആഹ് വഴിപാട് ഇങ്ങനെ കൊടുക്കാന്നുള്ളതാണ് അവിടിങ്ങനെ ഇത് റിലീജിയൻ അങ്ങനൊന്നുവില്ല എല്ലാ നാട്ടുകാരും ഫുുള്ളായിട്ട് ഇങ്ങനെ നടത്തുന്നൊരു ഒരു പരിപാടി അങ്ങനെയൊക്കെയാണ് അവിടെ മാത്രല്ല മൊത്തത്തില്ൽ ഉ പിന്നെ കുറേ നമ്മളെ ഓണത്തിനും വിഷുവിനും എക്കെ പരിപാടി ഉത്സവം പോലെയൊക്കെ തന്നെ
ആഹ്
നിങ്ങടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാ
അതെ നമുക്ക് അത് ഇത് ഇപ്പൊ ചെറിയ അമ്പലായതു കണ്ട് ഈ പുനപ്രതിഷ്ഠ ആയതുകൊണ്ട് മാത്രമേ ഈ ര രണ്ട് ദിവസത്തെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സ ഉത്സവം ന്ന് പറയുന്നത് പതിനാല് ദിവസത്തെ ഉത്സവമാണ്
ആഹ് ഹാ അതെങ്ങനെയാ?
അത് അവിട് ദേവീ്ൻ്റെ ക്ഷേത്രാണ് പതിനാല് ദിവസം വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും ഈ പതിനാല് ദിവസം പോകുന്നത് അമ്പലത്തിലേക്കല്ല പരിപാടി ഗ്രൗണ്ടി കൂടെ നടക്കാതൊക്കെയാണ് ഇങ്ങട്ട് നോക്ക് ഉത്സവന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് പൊരീം കുറേ കച്ചവടങ്ങളൊക്കെയാണല്ലോ
ആഹ് ഹാ ഹാ അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പഴ ഈ ഉത്സവക്കെ നടക്കുന്ന സമയത്ത് കുറേ പേർക്ക് അവർ ഉപജീവനം കൊറേ നടക്കില്ലേ കച്ചോടായി
അതെ
ആഹ് അവർക്ക് ശരിക്കും ആ ഒരു ടൈമിലായിരിക്കും അവർടെ എന്താ ഒരു വർഷത്തെ അവർ സമ്പാദ്യം ആ ഒരു മാസത്തിനെ ആശ്രയിച്ചാരി ഇരിക്കുന്നത് അല്ലെ കുറെേ കച്ചവട ക്കാരിപ്പം ആഹ് വരുടെ ബിസിനസ്സ് അപ്പോഴായിരി രിക്കും നടക്ക ഉം
അതെയോ തീർച്ചയായിട്ടും
ഉം ഞങ്ങടടുത്ത് ഒരു ചേട്ടനിണ്ട് ഇതുപോലെ- ആഹ് ഇയാൾക്ക് വല്ല്യ സാമ്പത്തികം അങ്ങനെ അങ്ങനെയൊന്നുല്ല അപ്പം ഈ അടുത്തൊരു അമ്പലത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പക്ഷെ അയാക്ക് നല്ല കച്ചോടാണ് ആ ഒരു സമയത്ത് ആ ഒരു ഏ അപ് ഏ ഉത്സവത്തിനെ ആശ്രയിച്ച് മാത്രായിരിക്കും അയാളുടെ മുന്നോട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെ
ആണല്ലേ
ഉം പിന്നെന്താ വൈകിട്ട് എന്താ ഫുഡൊക്കെ വീട്ടില് സ്പെഷ്യൽ വല്ലോം ഉണ്ടോനി
പിന്ന്‌ ഇല്ല ഇല്ല അമ്പലത്തില് പോകുന്നുണ്ട് ഇന്ന് രാത്രി അവിടുന്നാണ് ഭക്ഷണം
ഉം ഉം അതെ മുഖ്യം
രാത്രി ഭക്ഷണം പിന്നെ ഇപ്പ ചെറുതായിട്ടൊരു മഴ തൊടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്
ഓക്കെ ഇവിടൊണെങ്കി മഴയില്ല രണ്ട് മൂന്ന് ദിവസായിട്ട്
ഇവിടേം ഇത്രേ ദിവസം മഴയുണ്ടായിരുന്നില്ല ഇന്നിപ്പോ ഒന്ന് വൈകുന്നേരം കുറെേ നാള് തൊട്ടിട്ടൊന്ന് ചാറിയത്
മ്മ് ഹ് ചൂടുണ്ടോ അപ്പൊ അല്ലാതെ മഴ നിക്കുന്ന സമയത്ത് ഇവിടെ നല്ല ചൂടാ
ഇല്ല ചൂട് കുറവുണ്ട് ഇന്നാലും രാത്രി ഫാാന് വേണം സഹിക്കാം ചൂട് സഹിക്കാൻ
ഓക്കെ ഓക്കേ ഓക്കേ ഉം സി പിന്നെ, വേറെ എന്തൊക്കെയാണ്.
അവിടെ, ഉത്സവങ്ങള് കഴിഞ്ഞോ? അവിടുത്തെ സീസൺ കഴിഞ്ഞോ?
എന്താ
സീസൺ കഴിഞ്ഞോ, ഉത്സവത്തിന്റെ.
ഉത്സവത്തിന്റെ സീസണാക്കെ കഴിഞ്ഞു. ഉത്സവമൊക്കെ മാർച്ച് ഫെബ്രുവരി, മാർച്ച് ഏപ്രിൽ ആഹ്, അത്രയും ടൈമിലായിരുന്നു. ഉത്സവമൊക്കെ കഴിഞ്ഞു. ഇനിയടുത്ത കൊല്ലം വരെ വെയിറ്റു ചെയ്യണം.
നമുക്കിവിടെ ലാസ്റ്റത്തെ ഉത്സവമാണ്.
ആഹ്, ഞങ്ങളുടെ ലാസ്റ്റത്തതും കഴിഞ്ഞു.
ആണല്ലേ?
മഴ ടൈമിലൊന്നുമില്ല, എല്ലാം നല്ല ചൂടുള്ള ടൈമിലൊക്കെയാണ്.
എങ്ങനെ, ഫാമിലിയായിട്ടാണോ പോവ
അതെ, അതെ ഫാമിലിയായിട്ടാ പോവാ. ആഹ്, എല്ലാരുണ്ടാവും. ഫ്രണ്ട്സുണ്ടാവും. ഫാമിലി ണ്ടാവും. ആഹ്, പിന്നെ കസിൻസ്. ആഹ്, വേറെ വീട്ടിൽ നിന്നൊക്കെ ഇ ങ്ങനെ. പോയ ആൾക്കാരൊക്കെയില്ലേ, അതിനുവേണ്ടിയിട്ടു വരും.
ലീവെടുത്തിട്ടു വരു ല്ലേ?
ആഹ്, അതെ, ലീവെടുത്തിട്ടു വരും. എല്ലാരും കൂടെ ഒരു കൂടും അന്നേരം.
അതു ശരിക്കുലൊരു ഓർമ്മപ്പെടുത്തലാ ല്ലേ, ഓരോ വർഷവു യു യുത്സവമെന്നൊക്കെ പറയുമ്പോ? ഓർമ്മ പുതുക്കലാണ്.
ശരിക്കും പലരും പലയിടത്താവും, പക്ഷെ, അപ്പൊ കൂടാൻ വേണ്ടി ട്ടെന്തെങ്കിലുമൊരു കാരണം. ഇതായിരിക്കും. അല്ലെങ്കി ഈ, ഇങ്ങനെ പലതും പല സ്ഥലത്തു പോയ, കണക്ഷനൊക്കെ അങ്ങു വിട്ടു പോകില്ലേ? ശരിക്കുമിങ്ങനെ ഇപ്പം ഉള്ളതുകൊണ്ടാണ് ആഹ്, ഇപ്പം. നമ്മളുടെ ആഹ്, ബാക്കി ബന്ധുക്കളെയും നാട്ട് കാരെയും, ഫ്രണ്ട്സി നെയൊക്കെ വീണ്ടും കാണാ, ഈയൊരു റീസണായതു കൊണ്ട് അവര് വരും എ ന്നുറപ്പാണ ല്ലോ?
അതെ
ശരിക്കും. അങ്ങനെ ഒരു ഫീലിംഗു കൂടി ഉണ്ടായിരിന്നു. ഉം
സാധനങ്ങളൊക്കെ മേടിക്കാറില്ലേ?
ആഹ്, അതെ, അതെ പിന്നെ പോയിട്ട് കൊറെ ഫുഡു കളൊക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം വെറൈറ്റിയായിട്ട്.
ആഹ്
ഉം. മറ്റേ ഈ ഇപ്പം, പിന്നെ, കൊറ ഈ, പാനിപ്പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഇ ല്ലായിരുന്നു. പണ്ടത്തെ ഫുഡൊക്കെ ആഹ്, എന്താ വേറെ, ടൈപ്പിലൊക്കെ ആയിരുന്നു. കടല, അങ്ങനത്തെ സാധനങ്ങളാ, അവിടെ ഇപ്പോ, ഈ ഇങ്ങനത്തെ നോർത്തിന്ത്യൻ ഫുഡും കൂടെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം കഴിക്കും.
ആഹ്, എല്ലായിടത്തു ഉണ്ടിപ്പം. ഉത്സവം ഇപ്പം മെയിനായിട്ടിപ്പ, നോർത്തിന്ത്യൻ ഫുഡ് അല്ലേ, കൂടുതലും.
ആഹ്, അതെ ഇഷ്ട്ടാ ണോ? പാനിപ്പൂരി യൊക്കെ, അതോ, നമ്മുടെ മറ്റേ ടൈപ്പു ഫുഡു കഴിക്ക ള്ളോ?
എനിക്കുവലിയ താല്പര്യമില്ലയങ്ങനത്തെ ഫുഡിനോട്
ഇഷ്ടമല്ല, ആഹ്, ആഹ് എനിക്കിഷ്ടാണ് ആഹ് ഹാ ഹാ
പാനിപ്പൂരിപോലുള്ളതിനോടു വലിയതാല്പര്യം പോരാ
ആഹ് ഉം
ആഹ്, ടേസ്റ്റുചെയ്യാൻ ഒന്നോ, രണ്ടോ കഴിക്കൂന്നല്ലാതെ അങ്ങോട്ടുഅഡിക്റ്റല്ല
ആഹ് എനിക്ക് അങ്ങനെയല്ല ടേസ്റ്റ് ചെയ്യാൻ വല്ലപ്പോഴും കഴിക്കും പക്ഷെ നല്ല കൊറെ ഇടത്തിങ്ങനെ നമ്മൾ അവര് കുക്ക് ചെയ ഉണ്ടാക്കി തരുന്ന കാണുമ്പോഴ ചില സ്ഥലത്തൊന്നും വാങ്ങിക്കാറില്ല. ഞങ്ങൾ ഇവിടെ അടുത്തൊരു ചേട്ടനുണ്ട് ഒരു ഭായി ആ ഭായി നല്ല നീറ്റും ക്ലീന ആയിട്ട് എല്ലാം ചെയ്യും എല്ലാ ദിവസവും ഉണ്ട് അയാൾക്ക് നല്ല കസ്റ്റമേഴ്സും ഉണ്ട് നമ്മുടെ വീന്റെ അടുത്ത് ന്നെ നടന്നു പോകാനുള്ള ദൂരള്ളൂ റോഡെ സൈഡില് അപ്പം അയാള ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ്ണ് നല്ല വൃത്തിയായിട്ടുണ്ടാക്കും അപ്പൊ അവിടെന്ന് പോയ ഇടക്ക് ഞങ്ങള്ൾ ഇങ്ങനെ കഴിക്കാറുണ്ട്
ആണല്ലേ
ഉം
ആ പിന്നെ ഇട്ക്കിക്ക് ആകുമ്പോൾ കുഴപ്പമില്ല എപ്പോഴെപ്പോഴും ആവുമ്പോഴാണ് നമുക്വിടെ പ്രശ്നംന്ന് വരുന്നത്
അതെ അതെ അതെ എങ്ങനെ പുറത്തത്തെ ഫുഡൊക്കൊണോ ഇഷ്ടം അതോ ആ വീട്ടിൽ ഉണ്ടാക്കുന്നതന്നെയാ അതെങ്ങനെയാ
പുറത്തു വച്ചാൽ നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ വീട്ട നിൽ ഒരു മടുപ്പ് തോന്നുമ്പോ പുറത്തു പോകും
വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നമ്മള് മാക്സിമം പുറത്തുള്ള ഫുഡുകള് നമ്മള് നോക്കി ചെയ്യാറുണ്ട്
ഓഹ് യൂട്യൂബിലൊക്കെ നോക്കിട്ട് ചെയ്യുയിരിക്കും അല്ലേ
ആഹ്
വീട്ടിൽ തന്നെ ഉണ്ടാക്കും
ഇപ്പൊ സിമ്പിൾ ആണല്ലോ എല്ലാം നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട് എല്ലാം റെഡി ടു മെയഡ് ആണല്ലോ എല്ലാം കയ്യിൽ കിട്ടുന്നുണ്ട് വന്ന് പാകം ചെയ്താൽ മതിയല്ലോ
ആഹ് അതെ അതെ
അത്ന് വലിയ കുഴപ്പില്ല
ആഹ് ഇഷ്ടാണോ അങ്ങനെ ഉണ്ടാക്കാനൊക്കെ
ആ ഇഷ്ടമാണ്
ആ ആഹ് പിന്നെ വൈകിട്ട്ന്നപ്പ ആഹ് അതെ വീട്ടില് ഫുഡ് ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴും പുറത്തൊക്കെ പോയി കഴിക്കാറുണ്ട്
ആണല്ലേ
ഉം
ആഹാ
പിന്നെന്താണ്
ഇന്നിപ്പോൾ നൈറ്റ് ഞങ്ങൾ അമ്പലത്തി പോകുന്നൊണ്ട് അവിടന്നാണ് ഫുഡ്
അവിടന്ന് തന്നെ യാ അമ്പലത്തിന് തന്നെ ഇണ്ട് ഫുഡ്
അമ്പൽത്തിൽ രാ
അതോ ആഹ് അവിടന്ന് തന്നെയല്ലേ ഉം.
ഉം.
ഉം എന്തായിരിക്കും ആ നമ്മുടെ ചോറ അങ്ങനെ. ത്ത സാധനങ്ങള് തന്നെ.
ആഹ് ചോറ് സാമ്പാറ് എന്നിന്റെ ഒരു തോരൻ അച്ചാറ്. അതെന്നെ മതിയല്ലോ അതിനൊക്കരു പ്രത്യേകത ഫുഡ് ആണല്ലോ ടേസ്റ്റ് ആണല്ലോ.
വീട്ട്ന്ന് ചോറിന് വേറെ ടേസ്റ്റ.
ഉം ഇത് ഉച്ചക്കുണ്ടാവും രാത്രിണ്ടാവും ഇപ്പൊ രാത്രി ആവുമ്പൊ വെച്ചുണ്ടെങ്കില് ഉച്ചതന്നെക്ക് ബാക്കിയായിട്ട് ആ ട്ടിരിക്കും ഉണ്ടാവുക എന്തായലും സെപ്പറേറ്റ് വരാണ്ട് ഉച്ചയ് ത്ത് പിന്നെ കൊറച്ച് കൂടി കൂടുതല് കറികളൊക്കെ ഉണ്ടാവും പായസായിട്ടും ഒക്കെ ഇണ്ടാവും.
ആഹ് ഞങ്ങളവിടെയൊക്കെ നൈറ്റില്. റ്റു ഉപ്പുമാവ് ഇഡലി അങ്ങനത്തെയൊക്കെയ ഉച്ചക്കാരിക്കും ചോറ്ണ്ടാവ.
ആണല്ലേ.
ഉം.
ഇത് അമ്പലത്തിലെ അവിട്ത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സപ്രേറ്റ് ഒരു സന്ധ്യയാവുമ്പൊ വേറെ ഭക്ഷൺ വെ ക്കു ഇതിപ്പോ രാത്രി ബാക്കി വരുന്നില്ലെ ചോറൊക്കെ എന്തായലും വെക്കുമ്പൊ അപ്പ അതിനനുസരിച്ച് പിന്നെ രാ ത്രി ഉച്ചത്തെ ആൾക്കാരാത്രയെ എല്ലരും രാത്രി ഇണ്ടാവില്ല.
ആഹ് ഉം. ഉം ഇപ്പോ ഒന്ന് റിപ് പോവാ റെഡ് ആ ആയിട്ടില്ലേ.
ആഹ് പോകാനായിട്ട്ണ്ട് എന്നാ ഞങ്ങളെറങ്ങാൻ നോക്കട്ടെട്ടോ.
ശെരിയെന്നാ ഇനി.
ഓക്കെ ശെരി.